അലോ
ഹലോ കേക്ക്ണ് ണ്ടോ
ആഹ് നിക്ക് കേക്ക്ണ്ട്
ന്തൊക്കെ വിശേഷം
എഹ ഹലോ
ഹലോ കേക്ക്ണില്ലാ
ആഹ് ണ്ടേയ് കൊർച്ച് സൗണ്ട് കുറവാണോ കൊർച്ച് ന്നസൗണ്ട് കേ കൊ പറയ്ണത് കൊർച്ച് സൗണ്ട് കൊറവാ ക്ലിയറക്കതന്നെണ്.
പിന്നെ എ എന്താ പ്രത്യേച്ച് പരിപാടിയൊന്നുല്ല പണിയൊക്കെ കഴിഞ്ഞ് റസ് റ്റിലാണ് ങ്ങനെ കടക്കാ
ആഹ് ഞങ്ങക്ക് വടൈ വെയില് വന്ന് ക്കപ്പോ നല്ല മഴേര്ന്നു അപോ തുണേളയ് കൊച്ചിന്റെ തുണിയൊക്കെ ഒന്ന് വിരിച്ചിടാണ് ചെറിയ ചെറിയ ദ ഒണങ്ങാ വയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പൊ
ഞാനുട്ടേർന്നു കൊ പോയപ്പോ പിന്നെ മഴ പെയ്തപ്പോ ക്കട്ത്തച്ചു പിന്നെ കടന്ന് ചെഗ്നൻ്റാ അപ്പോ ഹും ചെറിയ
ഇതന്നെ ട്ക്കലും ഇട്ക്കലും പറക്കലും ഇടു ക്കലും പറക്കലുന്നെണ് ഒന്ന് ചൂട് കിട്ടിയാ മതി വാഷിംഗ് മെഷീനിൽട്ണ് ണ്ട് അപ്പൊന്ന് ചൂട് തട്ടിയാമതിയല്ലോ പക്ഷെ അയനൊള്ള വൈയ്ല് കി നിക്ക്ണില്ല വൈലൊക്കെ തെളിയലും മഴ വെയിലൊക്കെ പ്യാണ് അപ്പൊ ത്കാരണം ഭയങ്കര ബുദ്ധിമുട്ട് ആടെ മഴയൊന്നുല്ല
മഴണ്ട് ഇന്ന് രാവിലെക്കെണ്ടേര്ന്നു ഇപ്പോ ചെറുങ്ങനെ വെയിലൊക്കണ്ട്
അതെ ആഹ്
മോൾ ചെറുതാ കുട്ടി
ആഹ് മൂന്ന് വയസ്സ്
എം എത്ര ആൾണ്ട്
ഒരാളന്നെ
ഉം എന്താ പേരെന്താ
ഏഹ്
കുട്ടീന്റെ പേരെന്താ ചോയ്ക്ക
പേര് നൂഹാ ഉം
എന്താ ചെയ്യ്ണ് അങ്കലവാടിക്ക് പറഞ്ഞയ്ക്ക്ണ്ടോ
ഏ എവ്ടെ പോവാന് വളോ ഉം ഇവൾ അഞ്ച് മിൻറ്റ് കൂടുമ്പ മ്മച്ചീനെ കാണണന്ന് പറഞ്ഞിട്ടേ ഓളെ വിട്ടിട്ടില്ല ഓള് രണ്ടു ദിവസം പോയി പക്ഷെ പോയിട്ട് തിരിച്ചു വന്നു പിന്നെ ആക്കില ഞാൻ അപ്പൊ ഒന്ന് കൊറച്ച് വലുതാവട്ടെ ഒന്ന് കുറച്ചു വലുതായിട്ട് അവിടെ അങ്ങനെ ഇട്ടോ താ അപ്പുറത്തെ സ്ഥലംണ്ടില്ലോ അല്ലെങ്കിൽ ആസയാതന്റെ മാറ്റീട്ട് അവിടെ ഇട
വീട്ടിൽ ആരൊക്കെണ്ട്?
ഇവിടെ അമ്മായമ്മ ഇണ്ട് ഞങ്ങളുണ്ട് രണ്ട് പിള്ളേരുണ്ട് മേൻ മ
ഏഹ് ഹസ്ബൻഡോ
ആ ഹസ്ബൻന്റ് ഉണ്ട്
ഞങ്ങളെന്താ വേ എന്ത ജോലി എന്തെങ്കിലും ജോലി ചെയ്യണ്ടോ ചോയിക്ക വർക്ക് ചെയ്യണ്ടോ
ഞാനോ
ആ ആ
ഇപ്പൊന്നും ചെയ്തില്ല ഇതൊക്കെ തന്നെ
ഹ
നീ ഒറ്റക്ക പോണേ
നിങ്ങളിന്നങ്ങടാ അതെ ഞാനല്ലതോ ഇ വേണ്ട പണിയുണ്ട്
ഫുടൊക്കായോ
ഏ ആയിട്ടില്ല ആവണു ചോറ് അടുപ്പത്ത് അയൽവാസികള് പോറത്ത്ക്ക് പോകുകയാണെ അപ്പൊ എങ്ങട്ടാ ചോയ്ക്യ ഒരേന്റെകൂടെ എന്നോടും പോരേന്ന് പറയാ
എന്താ കറിയൊക്കെ
കറിയൊന്നും ആയിട്ടില്ല അത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം മീനെന്തെങ്കിലും മേടിക്കണം കാക്കുനെ വിടണം ഇപ്പളാ എണിച്ചിക്കണത് നാള് വൈകിയ കളിയൊക്കെ കാണാൻ പോയി വന്നട്ടെ കൊറച്ചായിട്ടുള്ളൂ ഏ
കളിന്റെ പിരാന്തുള്ള ആളാണോ
ഓ പിന്നെ അല്ലാതെ ഫുട്ബോൾ കളിന്റെ പ്രാന്തന്നെയാണ് അത്പ്പൊ ആർക്കില്ലാത്ത ഒക്കെ കണക്ക് തന്നെ അപ്പൊ ഇവര് പോയിട്ട് അവരുടെ ടീമ് തോറ്റിക്കണു ഉ അപ്പൊ പിന്നെ വേറെ ഇനിപ്പോതാ ഇന്ന് ഇന്ന് ഇന്നലെ പോയിട്ട്താ മൂന്നര നാല മണിക്കൊക്കെയാ വന്നിക്കണേ
ഏ
ആ അപ്പൊ അതായിരുന്നു കൊണ്ടപ്പ ആളിപ്പ ഏണിച്ചിട്ടുള്ളൂ എണീറ്റിട്ട് നേരെ കാറിന്റെടുത്ത് പോയി ഒരു സെക്കൻഡ് കണ്ടില്ലെങ്കി പോവും അത് അങ്ങനെ വേറൊരു പ്രാന്ത്
ഏഹ്
ഉം ഇപ്പ ഇത് കഴിഞ്ഞിട്ട് വേണം വല്ലതും കറി ഉണ്ടാക്കാന് അപ്പഴേക്ക് മഴ വരും ഞാനപ്പ ആ വെയില്കണ്ടപ്പോ ഒന്ന് വെയിയില് കണ്ടപ്പോ കോച്ചിന്റെ തുണികളൊക്കെ ഒന്ന് പറക്കിട്ടതാ പക്ഷെ അതാ മഴക്കാര് മൂടിയതാ വെയില് പോയി
ങ്ങളങ്ങനെ വീട്ടില് എന്താ കൊറെ ആളുണ്ടോ
ഇല്ല ഞങ്ങള് ആ ഞങ്ങള് മൂന്ന് കുട്ടികളും മൂന്ന് വല്യ വരും തന്നെ
സ്വങ്ങള സ്വന്തമായിട്ട് വീടാ
പെയ്യട്ടെ
സ്വന്തായിട്ട് വീടാണ് നിങ്ങള് സ്വന്തയിട്ട് വീടാണോ ചോയിക്ക
ആ വീടൊക്കെ സ്വന്തം തന്നെ പക്ഷെ നമുക്ക്ന്ന് പറഞ്ഞിട്ട് വേറെ ഒരെണ്ണം വേണല്ലോ
ഉം ഉം
ഉം ഇതിപ്പോ ഇമ്മടെ തന്നെണ് പക്ഷെ എന്നാലും നമുക്ക് ഒരു സാ കൊറച്ച് സ്ഥലം വാങ്ങിച്ച് വീടൊക്കെ വെക്കണന്നുണ്ട് എന്നാന്നറിയില്ല എന്നെങ്കിലൊക്കെ നടക്കുവാരിക്കും അതാണിപ്പ ഉള്ള ആകുള്ള പ്രതീക്ഷ വണ്ടി മെടിച്ചു നമ്മള് കാറൊന്ന് എടുത്തു അപ്പൊ ഇനി ഒരു സലവും വീടുഉണ്ടാക്കണം ഇപ്പൊ തൽക്കാലം നമുക്ക്ങ്ങന താമസിക്കാൻ നമ്മുടെ വീട്ണ്ടെങ്കിലും നമുക്ക്ന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം വേണ്ടേ
ആഹ് ആഹ് വേണം അത് എന്തായാലും വേണല്ലോ?
അതെ നിങ്ങൾക്കോ സ്വന്തായിട്ട് വീടൊക്കെ ഉണ്ടോ?
ഇല്ലല്ല ആയിട്ടില്ല സ്ഥലം മേടിച്ചിട്ടുണ്ട് വീടായിട്ടില്ല.
അതെ ആഹ് ആഹ് അതന്നെ അയ്നൊക്കെ ഓരോ സമയാണ്.
ഉം
സ്ഥലോം വീടിനൊക്കെ പക്ഷെ നമ്മളെ നല്ല പ്രായത്ത് കിട്ടിയാലല്ലേ കാര്യഒള്ളൂ എന്നാലല്ലേ. നമക്ക് അടിച്ച് പൊളിക്കാൻ പറ്റുള്ളൂ.
അത് ശെരിയാ ഇപ്പ വാങ്ങാ ഇനിപ്പ എന്നാ അറിയില്ല കുട്ടികളൊക്കെ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ആയി. ഒക്കെ വലുതായിതുടങ്ങി ഉം ഇനി എന്നന്ന് ആവൊ. ഏതാ വലുത് പറാഞ്ഞാ മോക് എട്ട് വയസ്സായി വലിയോള്ക്ക് ഓൾ സ്കൂളിൽ രണ്ടിലാണ് മദ്രസിൽ മൂന്നിലായ പിന്നെ രണ്ടാമത്തത് ആൺകുട്ടിആണ് ഓന് മൂന്ന് വയസ്സായി. മൂന്നാമത്തത് ഇപ്പോ പ്രഗ്നന്റ് ആണ് അഞ്ചു മാസായി
അതെ ആഹ് ആഹ് ആഹ്
ആഹ്.
ഉം അല്ല മക്കളും നമ്മുടെ സമ്പത്ത് തന്നെയാണ്. ഇതിപ്പോ ഒരു സെ സെക്കന്റ്‌ ബേബി പ്ലാനിങ് ഉണ്ടെങ്കില് അത് ഈ പറഞ്ഞ മാരി. അതും കൂടെ ഇനി നമുക്ക് ഇപ്പ വേണ്ട കുറച്ച് കഴട്ടെ സാമ്പത്തികം പ്രശ്നമാവുന്ന് പറഞ്ഞി ട്ട് ആണ് നമ്മള് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോണേ അപ്പൊ ഞാൻ പറയും അയിലൊന്നും കാര്യഇല്ല. പിള്ളേര്ണ്ടായി കഴിഞ്ഞാ പിന്നെയാണെങ്കിലും നമുക്ക്. എപ്പഴാണെങ്കിലും സമ്പത്തും വീടും എക്ക് ഉണ്ടാവും. അനൊക്കെ പറല്ണ്ട് പക്ഷെ അങ്ങർക്ക് അതങ്ങോട്ട് ഒക്കെ അല്ല. ഒള്ള ഒന്നാണെങ്കിലും അതിനെ നല്ല രീതില്. നല്ലനെലെല്ല് വളർത്ത്ന്നാണ് പുള്ളിടെ ഒപ്പീനിയൻ.
ഇത് പിന് പിന്നെയാമ്പ കൊറച്ച് കഴിഞ്ഞാലൊക്കെ നമുക്ക് ഏജ് ഒക്കെ ആയാലൊക്കച്ച് ബുദ്ധിമുട്ടല്ലേ? ഓന് ഉപ്പാക്ക് വീട്ടിലും. വീട്ടിലൊന്നും കുഴപ്പല്ലെങ്കി പിന്നെ അതൊക്കെ നേരത്തെ കഴിഞ്ഞ് കിട്ടണതാണ് നല്ലത്. ഹ് ഹ്
അതന്നെ അത് കഴിഞ്ഞാ പിന്നെ ഒന്നല്ലെങ്കി രണ്ടെണ്ണെങ്കിലും. അത് എന്താണ്. വെയില് പോയില്ലേ ക്ഷെ നോക്കട്ടെ വല്ലോം കിട്ടോന്ന്. ആഹ് നോക്കട്ടെ നോക്കട്ടെ ഞാന് അവിടെ ഇട്ടോട്ത്ത് വെയില് പോയിക്ക്ണു. അപ്പം എന്തെങ്കിലും. ഷീറ്റോ ചാക്കോ എന്തെങ്കിലും കൊണ്ടിട്ടിട്ട് അയിന്റെ മേളിൽ കൂടെ ഇടാൻ പറയാണ്. എന്നാലേ ഒണങ്ങുള്ളൂന്ന് പറയാണ്.
ആഹ്.
ഉം അപ്പെൻതുട്ട കിട്ടന്ന്ഓർത്ത്പ്പാ ഞാൻ അകത്തേക്ക് പോന്നതാ.
പിന്നെന്താ വേറെ ആരും വീ കിട്ടും. കുട്ടിയവിടെ പോയി?
കുട്ടി താ ഇവിടെ ഇണ്ട്.
കളിക്കാനൊന്നും ആരും ഉം ആളില്ലേ?
ആച്ചി മോളെ ഇതെന്തിനാ ഇങ്ങനെ വർക്കിങ്ങ് ആക്കിട്ടേക്കണത്. അത് കുറച്ച് നേരെങ്കിലും ചാർജ്
അവക്ക് കളിക്കാനൊന്നും ആളില്ലേ?
ഏഹ് ഇവക്ക് ഇപ്പ ഇവിടെ ആരും ഇല്ല എല്ലാരും സ്കൂളിൽ പോയില്ലേ.
അടുത്ത വീട്ടിലൊന്നും ഉണ്ടാവില്ലല്ലേ സ്
എല്ലാരും പോയിക്ക്ണ് സ്കൂളിലക്ക് പോയിക്കണ് അല്ലെങ്കിൽ എല്ലാ പിള്ളേരുണ്ടവും. സ്കൂളില് പോയിരിക്കുന്ന കാരണം കൊണ്ട് ആരുല്ല.
വാശിയിണ്ടോ?
ഏയ് എന്റെ പിന്നേലൊ ഇങ്ങനെ നടക്കണം ന്നള്ളു
ആഹ് ആഹ്
ദോ ആച്ചി മോളെ വിളിക്കണു ന്താ വിളിക്കുണു അന്നെ അന്നെ വിളിക്കണു സാമി ചേച്ചി വിളിക്ക് എച്ചാ ആ കൊണ്ട കൊടുത്താ വിസ്ല് കൊണ്ട് കൊടുത്താ ചെല്ല് സമ ചേച്ചച്ച് വിളിക്കണോ
കളിച്ചോണ്ട് നടക്കൂലേ മഴയത്ത് കൂടൊക്കെ
അടുത്തൊരു ചെറിയ കുട്ടി യുണ്ട് അപ്പം അയിന്റെ കൂടെ ഇങ്ങനെ കളിക്ക്ണ് ഇണ്ട് അയിന്റെ അയിന്റെ എന്തോ വിസല് എന്തോ വാങ്ങിച്ചോണ്ട് വന്നക്കാണ്
ഏഹ്
ഉം അത് കൊണ്ട് കൊടുക്കാന്ന് പറയാ
ഭക്ഷണം ഒക്കെ കഴിക്കോ സ്വന്തമായിട്ട് സ്വന്ത ഉം അല്ല ഇങ്ങനെ നമ്മള് പ്ലേറ്റിലൊക്കെ ഇട്ട് വെച്ച് കൊടുത്താ തിന്നോ ഒറ്റക്ക്.
തോന്ന്ണ പോലോണ് അത് പോക്ക് ഇഷ്ടം ഇട്ടുണ്ടെങ്കിൽ മാത്രം അവള് കഴിക്കുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ വാരി കൊടുക്കണം.
ആഹ്
ഉ ആഹ് ഒരു ഷീറ്റ് കിട്ടിണ്ല്ലേ
അതൊക്കെട്ട് വിടാനുള്ള വെയിലുണ്ടോ
ഷീറ്റ് ന്ന് വച്ചാ മറ്റേ കാ സ്കൂളിന്റെ വ്യക്തികളെ അതില് അതില അങ്ങട്ട് വിരിച്ചിട്ടാ കുറച്ച് നേരം വിട വിട വിട അതി വൈകുന്നേരം ഉണ്ടാവുംമറിക് കൊച്ച് അയിനുള്ള വെയിലൊനും ഇല്ല പക്ഷ വേഗം എടുക്കേണ്ടി വരും
ഒറ്റക്ക്
ആഹ് ആഹ്
വേറെന്താ
ഇവിട ഉം അപ്പൊ ഒരു പേ സകൂള് കിട്ടിക്കാണ് അയിന്റെ മേലെ അങ്ങട്ട് വിളിച്ച് ട എവിടെ ഓഹ് അതെ
അതെ
ഇപ്പത്തന്നെ എടുക്കേണ്ടിവരും എന്താന്ന് കിട്ടില്ല ഉം
സംസാരിക്കുന്നതിന്റെ ഇടയിൽ മോളെ നോക്ക നോക്കാൻ മറക്കണ്ടാ പറയാ അ വണ്ടികളൊന്നും വരില്ലേ
അത്യാവശ്യം നോക്കാണ്. ഞൻ തൊടക്കണം കൊറ ആയി പൊടി പിടിച്ചിട്ട് ഉമ്
ശരി ഇന്നാ ഞാൻ പിന്നെ വിളിക്കണ്ട് അയ്ക്കെട്ടെ
ആഹ് ആഹ്